ഹലോ ആ ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടോ ഹലോ
ആഹ് കേൾക്കുന്നുണ്ട്
ആഹ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്
നല്ല വിശേഷം
ആഹ്ആഹ് എങ്ങനെ കുട്ടികളൊക്കെ എങ്ങനെ പഠിത്തമൊക്കെ എങ്ങനെയായി കുട്ടികളുടെ ആഹ് സ്കൂളിലൊക്കെ ചേർത്തോ
ആഹ് ചേർത്തിക്കണു പിന്നെ ആഹ് അതിന്റെ തെരക്കിലാണ് പുസ്തകം വാങ്ങലും ബുക്കും എല്ലാം സാധനം വാങ്ങണ്ടേ. എന്നെ പെരുന്നാൾ വണ
അതേലെ
ഉം
ഉം കേൾക്കുന്നില്ല കുറച്ചുകൂടെ ശബ്ദത്തില് ശബ്ദത്തിൽ ഒന്ന് പറയാമോ കേൾക്കാൻ കുറച്ച് പ്രയാസമുണ്ട് ഹലോ
ഹലോ
അഹ് ആഹ്.
ആഹ് ഇപ്പൊ കേൾക്ക്ണ്ടോ?
ആഹ് കേൾക്കുന്നുണ്ട്. ആഹ് ഇന്നലെ സ്കൂൾ. സ്കൂൾ തുറക്കുമ്പോ ആ ഒരു ആഹ് എമൗണ്ട് തന്നെ വേണം അല്ലെ കുട്ടികൾക്കായിട്ട്. അവരുടെ ബാഗും ബുക്കും. സകല കാര്യങ്ങളും വാങ്ങിക്കാൻ ആഹ്
ഒരു സംഖ്യ അങ്ങനെ വേണം.
ആഹ് അതെ അതെ പണ്ടൊക്കെ അങ്ങനൊന്നും ഇല്ലായിരുന്നു നമ്മളൊക്കെ കാലത്ത് എന്തെങ്കിലും അല്ലെങ്കിൽ കൈയിലൊക്കെ പിടിച്ചോണ്ട് പോകുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നല്ലോ.
അതെ. പിന്നെ നമ്മക്കൊരു ജോലി വേണം അല്ലെ സ്ത്രീകൾക്ക് ജോലി വേണം ഇത് ഒക്കെ നമ്മള് ഭർത്താ ക്കൻമാരന്നല്ലേ ഒക്കെ കഴിച്ച് കൂട്ട് അല തന്നെ ജോലി ചെയ്തിട്ടും തന്നെ ഇപ്പൊ ഇപ്പത്തെ കാലത്തിൽ അത് യോജി പിന്നെ ആഹ് അതെ അങ്ങട്ട് ലെവൽ ആയി കിട്ടാന് പാടാണ്.
അതെ അതെ.
ആഹ് നമ്മൾ ഇപ്പ എല്ലാ സ്ത്രീകളും ഇപ്പൊ ജോലിക്ക് പോവാണല്ലേ ഏത് ജോലിക്കായാലും വേണ്ടില്ല. പിന്നാടെ വീട്ട്ന്ന് പോവണം ആഹ് വീട്ട്ന്ന് പോണം. പഠിക്ക്യാന് ന്ന്ല്ല ചിന്തേയുള്ളു ഇപ്പൊ
അതെ അതെ നമ്മുടെ നാട്ടിലുള്ള ഞങ്ങളുടെ നാട്ടിലുള്ള ഈ ഒരുപാട് സ്ത്രീകള് അതെ വീട്ടിലി ഇരിക്കാറേയില്ല എല്ലാവരും. ഓരോ പണിക്കായിട്ട് പോരും രാവിലെ എഴുന്നേൽക്കുമ്പം കാണാം ഒരുപാട് പേര്ങ്ങനെ പോവുന്നതും ട്ടാണെങ്കി തിരിച്ച് വരുന്നതും കാണാം അപ്പം ആ ഇല്ല ഒരു പുരുഷൻ അല്ലെങ്കി ഒരു ഗ്രഹനാഥൻ പുറത്തു പോയി ജോലി എടുത്തത് കൊണ്ട് ഒന്നും ആവില്ല ഇപ്പം ഇപ്പഴത്തെ ഒരു സാഹചര്യത്തിൽ ജീവിക്കാൻ വേണ്ടിയയ്
ഇപ്പൊ നമ്മള് അഞ്ഞൂറ് കൊണ്ടോയിട്ട് കാര്യല്ല ആയിരം മിനിമം വേണം എന്നാ തന്നെ സാധനം കാണുള്ളൂ അഞ്ഞൂറ് ഇന്നൊന്നും ആവില്ല അപ്പൊ നമ്മള ഏതങ്കിലും ബിസിനസിന് ഏതേകിലും ഒരു ജോലിക്ക് പോവാന്ന്ല്ലതാണ് ഇപ്പോ എല്ലാരിം ലക്ഷ്യം
അതെ അതെ സാധനങ്ങളുടെ എല്ലാം വെലക്കയറ്റം മൂലം നമ്മക്കും ആഹ് ജീവിക്കാൻ പറ്റാത്ത അതെ അതെ
ഏത് സാധനയാലും
ഉം ഉം കഴിഞ്ഞ എന്റെക്കെ കുട്ടിക്കാലത്തില് ന ആ നമ്മള് എന്തോ
വർക്ക് എന്തെങ്കിലും ചെയ്യണെന്നുണ്ടോ ജോലി ഉണ്ടോ
അതെ ഇല്ല ഞാൻ അങ്ങനെ നാട്ടിലെ കാര്യം പറഞ്ഞല്ലോ അങ്ങനെ നമ്മക്ക്ങ്ങനെ കുട്ടികളൊക്കെ ഉള്ളത് കൊണ്ടേ ഇപ്പൊ കുഞ്ഞു കുട്ടികളൊക്കെ ഉള്ളത് കൊണ്ട് താൻ
ആഹ് അതെ ഒക്കെ എനി ഒക്കെ അങ്ങൻത്തെന്നെ നമ്മള് മനസ്സിൽ ആഗ്രഹം ഉണ്ടായിട്ട് കാര്യം ഇല്ലല്ലോ മക്കളവുമ്പോ പിന്നെ അവരെ ആ അവരുടെ ഇഷ്ടത്തിനു അവര് അങ്ങന ഓലെപ്പം നട ക്കണം അയിന് നമ്മളെ പിന്നെ നമ്മക്ക് ചിന്തിച്ചാനന്നും ആലോചിക്കാനൊന്നും നേരല്ലല്ലോ
ഉം ഉം പിന്നെ സ് സ്ത്രീകൾക്ക് പൊതുവെ ഒരു മിനിമം വിദ്യാഭ്യാസ യോഗ്യതയൊക്കെ ഉണ്ടെങ്കിലും നല്ല നല്ല ജോലികള് ഒരുപാട് കിടന്ന് ക്ലീനിങ്ങിന് അങ്ങനെയുള്ള പണിക്കൊന്നും പോവാതെ കുറച്ച് വിദ്യാഭ്യാസ യോഗ്യത ഒക്കെ ഉണ്ടെങ്കിൽ നല്ല നല്ല നല്ല നല്ല വർക്കുകളൊക്കെ സ്ത്രീകൾക്കാണെങ്കിലും കിട്ടും ആഹ് അവരുടെ സ്വന്തം കാര്യമെങ്കിലും അല്ലെ കുട്ടികളുടെയും അവരുടെയും കാര്യമെങ്കിലും നടന്നു പോകും
ആഹ് അതെ പിന്നെ ഇപ്പം എല്ലാരും മോണ്ടി സോറി ആയിട്ടും ഒക്കെ അങ്ങനെ പഠിക്കയാണ് പിന്നെ തയ്യലിന് പോവും അയ്നൊന്നും ഇപ്പോ കൊറെ യോഗ്യത ഒന്നും വേണ്ടല്ലോ അല്ലേ മോണ്ടിസോറി ആക ആ തയ്യലിനൊന്നും വേണ്ട പക്ഷെ നമുക്ക് പഠ ച്ചാ നമ്മുടെ മക്കൾ തന്നെ നമ്മുക്ക് തൈത് കൊടുക്ക നല്ലൊരു സംഖ്യ ആണല്ലപ്പോ കിട്ടുന്നത് ഒരു ദിവസം തന്നെ എത്ര നമ്മക്കൊന്നും ചിലവുല്ല നമ്മക്ക് പഠിക്കാന് ആ ഒരു ഇതേ ഉള്ളു അല്ലാതെ നമ്മൾ കൊറേ കൊടുക്കൊന്നും വേണ്ടല്ലോ
അതെ തയ്യലാണെങ്കിലും ഒരു ചുരിദാർ തയ്ക്കുന്നതിനാണെങ്കിലും ഒരു ബ്ലൗസ് തയ്ക്കു നാണെങ്കിലും അതും മതി അതെ നമ്മൾ അത്യാവശ്യം വീട്ടിലുള്ള സാധനങ്ങള് പച്ചക്കറി അല്ലെങ്കിൽ ആ മീൻ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കണങ്കിൽ അങ്ങനെ അലെ അത്രയും രൂപ എങ്കിലും കിട്ടിയാൽ മതി അപ്പ തയ്യലാണെങ്കിലും നല്ല മേഖലയാണ് ഉം
തയ്യൽ പഠിക്കണം അപ്പളേ ഇപ്പ ഏതെങ്കിലും പഠിക്കണം എന്നുണ്ട് ന്നാ പിന്നെ മക്കളെ നമ്മുക്ക് നമ്മള് അവിടെ വീട്ട്ക്കെത്താലോ മറ്റേ നമ്മുക്ക് പഠി ആഹ് ജോലിക്ക് പോയാമ്മക്ക് വീട്ട്ക്ക് എപ്പളാ വരാന്നോന്നും അറീല്ല അങ്ങനെ അമ്മളെ കുട്ടികളെ നോക്കാനൊ ഒന്നിനു സ സമയല്ലല്ലോ ഇനിപ്പോ ഒരു ഡോക്ട്രായാലും അയ്ന്റെ സ് ആഹ് അയ്ന്റെ സ ഇത് ഓരോ പിന്നെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ അല്ല ജോലിക്കേത് ജോലിക്കുണ്ടാവും എല്ലതൊന്നും കഴിഞ്ഞിട്ടിപ്പം കൂടൂല്ല
അതെ അതെ ആഹ് ഹലോ ആഹ് ആഹ് കേൾക്കുന്നുണ്ടല്ലോ പറ ആഹ് കേൾക്കാം ആഹ് കേൾക്കുന്നുണ്ട്
ആഹ്
ആഹ് പിന്നെ ഇപ്പോ ഉള്ള സ്ത്രീകള് ഉം സാധാരണ വീട്ടമ്മമാരുണ്ടല്ലോ സാധാരണ വീ ട്ടിലിരിക്കുന്ന വീട്ടമ്മമാരാണെങ്കിലും ചെറിയ ചെറിയ കൈത്തൊഴിലുകളോ അല്ലെങ്കി സ്വയം തൊഴിലുകളോ മറ്റേ വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റ് റ്റുന്ന വർക്ക്ള് ഓൺലൈൻ വർക്കള് അല്ലെങ്കി എന്തെങ്കിലും ഇപ്പം തയ്യലിന്റെ കാര്യം പറഞ്ഞ പോലെ തയ്യൽ മെഷീൻ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് തയ്യൽ അറിയാവുന്ന ഒരു വീട്ടമ്മയാണെങ്കിൽ വീട്ടിലിരുന്ന് തയ്ച്ചു കൊടുക്കാം ഇതോരു ഷോ പ്പായിട്ടിടണമെന്നോ ഒന്നുഅങ്ങനെ വല്ല്യ നിർബന്ധഒന്നു ഇല്ലല്ലോ?
ആഹ് അതന്നെ ആഹ് വീട്ടിലാണമ്മക്ക് നല്ലത് കാരണം നമ്മക്അമ്മളെ മക്കള നോക്കാനും എല്ലത്തിനും സമയ ഉണ്ടാവും അവരെ കാര്യ എന്തായിന്നാ അലോചിക്കണ്ടല്ലോ വീട്ടിലായാല് അമ്മക്കഅ പണി കഴിച്ച് അമ്മക്ക് അതിന്മേൽക്കൊരുങ്ങാം
ആഹ് പിന്നെ വീട്ടില് ഒരുപാട് സൗ സൗകര്യങ്ങളുണ്ടെങ്കിൽ പറമ്പുകളോ അല്ലെങ്കിൽ നമ്മള ഈ വീടിന്റെ ടെറസ്സ്ലല്ലേ ടെറസ് അങ്ങനെള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കി പച്ചക്കറികളൊക്കെ നട്ട് പിടിപ്പിച്ച് കൃഷി ചെയ്യുന്ന വീട്ടമ്മമാരുണ്ട്
അതെ ഞങ്ങളെവടെയ്ക്കെ പോയന്റെ വക്കിനാണ് അപ്പൊ എല്ലാ സ്ത്രീകളുപ്പോ പിന്നെ പയറ് പൂള എല്ലാ സാധനങ്ങളും ഇങ്ങനെ ണ്ടാക്ക്ണ അൾക്കാരാണ്
അതെ അതെ അങ്ങനെ ജീവിക്കാവേണ്ടി നെട്ടോട്ടം ഓടുന്ന ഒരു സമൂഹമാണ് പ്പം നമുക്ക് കാണാൻ സാധിക്കും അതെ അതെ
അപ്പമ്മളെ ഭർത്താക്കന്മാരോട് ചോദിക്കണ്ടല്ലോ അതിന ആഹ് അവനരെ കയ്യില്ണ്ടെങ്കി അത് പിന്നെ അമ്മക്ക് തന്നെഇട്ക്കാം
ആണ്
അവരോട് ചോദിക്കുമ്പോ അവൾക്ക് തന്നെ തെര തെര് വും ഞാ തെരാതെ നിക്കാനും വെയ്യ അങ്ങനരു സിറ്റിവേസ്ഷനായിരിക്കുവല്ലോ ത്ര ഞ്പ്പോ പുസ്തകം യൂണിഫോം പിന്നെ ബേ ക്ക് ഇപ്പോ എല്ലാസാധനും വാങ്ങണ്ടേ ഈ സ്കൂൾ തോർക്കുമ്പ ബുക്ക് ഉം
അതെ അതെ ഇ അതേ അപ്പം നമ്മള് ഇപ്പം ഞാനിപ്പം കൃഷീടെ കാര്യം പറഞ്ഞില്ലേ? അത്പോലെ ഈ കൃഷിയ ക്ക ചെയ്യുവാണെങ്കിൽ നമുക്ക് പല കാര്യങ്ങളും ആഹ് നമുക്ക് ട്ടതിൽ നിന്നും നല്ലതായിട്ട് കിട്ടും ഗുണങ്ങളുണ്ട് ദോശ് ആഹ് ദോഷങ്ങളായിട്ടൊന്നും ലഫിക്കുന്നില്ലല്ലോ എല്ലാം ഗുണങ്ങളാണ് കാരണം നമ്മളെ വീട്ടിലേ പച്ചക്കറികളൊക്കെ ആണെങ്കി കുഞ്ഞുങ്ങൾക്കാണെങ്കിലും അത് നമ്മള്
ആഹ് നല്ല മം നല്ലവിത് നല്ല സ ആഹ് നല്ല ആരോഗ്യം ഉണ്ടാവുചെയ്യും നമ്മള് ഉണ്ടാക്കിയതല്ലേ അയ്ന് കേടൊന്നുല്ലല്ലോ കീടനാശിനികളോ ഒന്നും ഇല്ലല്ലോ അപ്പൊ അതിൻ്റെതായ, ആഹ് അതിൻ്റെതായ ഗുണങ്ങളൊക്കെ ഉണ്ടാവും നമ്മൾ ഉണ്ടാക്കി ഏത് സാധനാ, ഏത് ഫലങ്ങളാണെങ്കിലും നമ്മള് ഉണ്ടാക്കിയതാണ് നമ്മള് അതിനുത്തമം.
അതെ
അത് വേറെ ആഹ്
ചീരയൊക്കെ നട്ടുപിടിപ്പിക്കുവാണെങ്കിൽ, ചീരയൊക്കെ നമ്മളെ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ കണ്ണിനൊക്കെ നല്ലതാണ്. കുട്ടികൾക്ക് എന്നല്ല എല്ലാവർക്കും അതെ
ആഹ് അതെ ചീരാ. ഞങ്ങളും ആദ്യം ചീരയൊക്കെ ഉണ്ടാക്കാറുണ്ടായിരുന്നു. ഇപ്പൊ ഞങ്ങൾ പിന്നെ ഇവിടെ കൊറച്ച് ഇറങ്ങാണ്ട്, അപ്പം പിന്നെ നമുക്ക് നമ്മളെ മക്കളെ തന്നെ നോക്കാണ്ടാവു മക്കള് നമ്മളെ, പിന്നെ നമ്മളെ ബാക്കിൽ വരും. പിന്നെ അങ്ങനെയൊക്കെ മക്കള് നമുക്ക് സമാധാനം ഇല്ലല്ലോ അപ്പം നമ്മൾ ഇപ്പ പീടിയേന്ന് തന്നെ വാങ്ങി കഴിക്കാറൊക്കെ
അതെ പിന്നെ ഈ പഞ്ചായത്തിന്നൊക്കെ കോഴികളെയും ഇപ്പൊ ഇവിടൊ ക്കെ ഞങ്ങളുടെ പഞ്ചായത്തിൽ നിന്ന് പോ ത്തൊക്കെ കൊടുക്കുന്നുണ്ട് പോത്തിനെയൊക്കെ വളർത്തുന്ന വീടുകളെയും വീട്ടുകാരെയൊക്കെ എനിക്കറിയാം അപ്പം കോഴികളെയൊക്കെ വളർത്തുവാണെങ്കിലും വളർത്തുന്നതിനന്നുസരിച്ച് നമുക്ക്
ഇവിടെ അങ്ങനെയൊന്നു അല്ല എല്ലാം സ്വന്തമാണ് പഞ്ചായത്ത് അങ്ങനെയല്ല എല്ലാ ഇതും ഉണ്ട്
ഒരു പതിനഞ്ച് കോഴിയൊക്കെ കിട്ടുവാണെങ്കിൽ ഒരു പത്ത് കോഴി മുട്ട ഇടുവാണെങ്കിലും ആ മുട്ട നമുക്ക് കടകളിൽ കൊണ്ട് കൊടുത്താലും അതിന്റെ വില നമുക്ക് കിട്ടുല്ലോ ആഹ അതുപോലെ ആ ആ അങ്ങനെ വരുമാനം ഉണ്ടാവും അപ്പം വീട്ടിരിക്കുന്ന വീട്ടമ്മ
പത്ത് മുട്ടക്ക് ഇപ്പം നൂറ് രൂപ കിട്ടൂലേ ഏ അല്ല പത്ത് മുട്ട ഇപ്പം നൂറ് രൂപ കിട്ടൂലേ
അതെ അതെ
അങ്ങനെ വരുമാനം ഇണ്ടാക്കാം എല്ലാതരം ഉം എല്ലാതരം ഇത് ഉണ്ട് ഇപ്പൊ കാരണം അങ്ങനെ അത് അതേ നടക്കുള്ളൂ അല്ലാതെ ഞമ്മക്ക് ഇന്ന് കഴിഞ്ഞ് ആ ഒരോ ദിവസം കഴിഞ്ഞ് കൂടുന്നത് അങ്ങനെയാണല്ലോ
പിന്നെ പോത്തിനെ ആ പോത്തിനെ കിട്ടിയിട്ടുണ്ട് ഇവിടെ ഞങ്ങളുടെ ഈ പഞ്ചായത്തുകളിലൊക്കെ പല വീട്ടുകാർക്കും അത എന്താന്നറിയോ സൗകര്യങ്ങളൊക്കെ ഉള്ളവര് അതിനെ മേടിക്കും ആവശ്യപ്പെട്ട് പഞ്ചായത്തുകളിൽ നിന്നും മേടിക്കും പക്ഷെ അത് പോത്തിനെ വളർത്തിയിട്ട് ഒരു പെരുന്നാളോ എന്തെങ്കിലും വരുമ്പത്തേക്കിനും അവര് കച്ചവടം ചെയ്യും ആ ഇല്ലെങ്കി
അപ്പൊ അങ്ങനെ അവർക്കൊരു വരുമാനം ഉണ്ടാവും പിന്നെ അതേപോലെ തന്നെ ഓല ആ ഓരോ സാധനം ആല ആ പശുക്കൾക്ക് ആല അതൊക്കെ ഓല് കൊടുക്കും അങ്ങനെ ആ എല്ലാ എല്ലാ ജോലിയൊക്കും അതിന്റേതായ ആ
സ്ത്രീകളും നമ്മുടെ സമൂഹത്തിൽ കുറച്ച് പിന്ന തലയുറപ്പോടെ നടത്താൻ പറ്റും അതെ അതെ
ഓക്കെ ആ
എപ്പോഴും സ്ത്രീയുടെ തല കുനിഞ്ഞിരിക്കാതെ ഓക്കെ ആണോ പിന്നെ വിളിക്കാം
ഓക്കെ